ഹലോ.
ഹലോ.
ആഹ് ഹലോ. ഓഹ് വേറെന്തൊക്കെയ വിശേഷങ്ങള്.
ന്ത എന്താ പരിവാടി തെരക്കിലാ.
ഇല്ല ഇല്ല തെരക്കൊന്നുല്ല ഓഹ് ഒറച്ച് കൊറച്ച് ഫ്രീ ടൈമ്ണ്ട് ഇല്ല തെരക്കൊന്നുല്ല. നമ്മളിപ്പൊര് ചക്കക്കെടുത്ത് അട്പ്പത്തൊക്കെ ആക്കി വരികാണ്. അത് വേവുമ്പോൾത്തേനും കൊറച്ച് ഫ്രീണ്ട് എല്ലാരും കൂടിണ്ടാവുമ്പോളെ.
ചക്ക കൂട്ടാന് രസാണല്ലോ എല്ലാരും കൂടി കൂടുമ്പളാണ്. അല്ല ഉച്ചന്റ മുന്നേ ഉച്ചക്ക് പിന്നാര്ക്കും ചോറ് വേണ്ടിയര്ല്ല ചക്കതിന്നാല് കഞ്ഞിയൊന്നൂല്ല്യ. ചക്ക ബീഫുണ്ടാവുയുല്ലോ പിന്നെ ബീഫുട്ടി തിന്നാജാരിച്ചിട്ട്. നല്ല മൂത്ത ചക്കണ്ടായിന് ഇതുവരെ മൂത്തില്ലേ ഇപ്പം മൂത്ത്- ന്ന്ട്ട് തേങ്ങ അരച്ചിടും തെങ്ങേം ഉള്ളിയൊക്കെ അരച്ചിടും. ഇതുവരെ ഉപ്പേരി ആയീനു ഓക്കേരു മൂക്കായ്റ്റ് ഇപ്പോ -
ആഹ് ആഹ് ആഹ് വരിക്ക ചക്കയാണോ?
ആഹ് വരിക്യണ് ഇവിടെ തോനയും പയംചക്കയ ഉള്ളേത് വരിക്ക ചക്ക
ഓ-
ഇങ്ങളെ വീട്ടില്ല്യേ അവിട ചക്കല്ല്യേ പയഞ്ചക്ക എ കുട്ടിക്കൊന്നിഷ്ടല്ല.
ആ അത് ചിലർക്കൊന്ന് ബായ്‌ ആഹ് ബയഞ്ചക്ക വക്ഷേ ഇവടെല്ലാര് ക്കുംതന്നെല്ലാർക്കിഷ്ട്ടാ ചക്കായാ മതി. ന്നച്ച ചെലവർക്കൊന്നു പയഞ്ചക്ക ഇഷ്ടല്ല ഉം. ഉം ഞങ്ങളൊക്കെ എത്ര തിന്നിണ്ട്ട്ടാ ഞങ്ങളെല്ലാരും ഇരുന്നണ്ട് അത് ത്
ഏഹ് വടെ അയൽവക്കത്തുള്ളോലെക്കെ തിന്നു യഞ്ചക്ക നമ്മക്ക് ഇഷ്ടല്ല പ് ഒ പയഞ്ചക്കന്നു അല്ല മറ്റേ വരി രിക്കച്ചക്ക കുട്ടിയക്കൊക്കെ ഇഷ്ട പൂത്താല് എല്ലാം അടിപിടി കൂടും ഉണ്ടായാലും ഇവിടെ തോനെ നിന്നിട്ട് ഇതാ ഉള്ളത് പഴം ചക്കെ ഉള്ളത് കൊറച്ച് കൊറച്ചൊക്കെ തിന്നു
ഉം ഉം
എന്ത്ന്ന് പെ പെരുന്നാള്ളൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു
ഉം പുഡൊക്കെയെന്തായിനി-
ഫുഡ് നമ്മൾ ചിക്കൻ ബിരിയാണിയ ഉണ്ടാക്കിയത്
അ് അതന്നെ എല്ലാ പ്രവിശ്യവും ഉണ്ടാക്കല്
ആഹ് തോനീയത് തന്നെ വച്ച്
ഉം ഞങ്ങളെ വീട്ടിലൊക്കെ അങ്ങനതന്നെ ഉം പിന്നെ ബീഫ് ബിരിയാണി ഉണ്ടാക്കും അങ്ങനെ അധി
ആഹ് പ്പ പിന്നെ എല്ലാരും വരുല്ലോ എല്ലാർക്കും പുറത്തുന്നാളൊക്കെ വരുമ്പോ കൊടുക്കാന് ആദ്യക്കെ എന്തേനി അറിവോ മറ്റേ തേങ്ങാച്ചോറ് ഇനി ഉണ്ടാക്കെല് ഉമ്മ തോനേം തേങ്ങാച്ചോറ്- ബീഫ് വരട്ടിയോത് എന്താണ് പരി പരി കൊറച്ച് മുന്നേ വരെയാതെന് ഉം പരിപ്പൂ- അല്ല അഞ്ചൊന്നെല്ല അയിന്റെയൊക്കെ മുന്നേ പിന്നെ നമ്മളെല്ലാരെയും കെട്ടിച്ചു വിട്ടേര പിന്നെ- പുതിയാപ്പിള്ളാര് വരാണ്ടാവുമ്പോ ആഹാ പുതിയാപ്പിള മാര് വരാണ്ടാവുമ്പോൾ അത് കൊടുക്കുമ്പോൾ ഒരു സുഖയില്ലല്ലോ അങ്ങനെ പിന്നെ ബിരിയാണിക്ക് തിരിഞ്ഞ് എല്ലാർക്കും അതേ നി ഇഷ്ടം അന്ന് പപ്പടം പൊ ചോരുപെയും
പപ്പ പരിപ്പ് കറിയും - എല്ലാ പാത്തുണ്ടല്ലേ അങ്ങനൊക്കെ മ് ഇവിടം എന്റെ ഉമ്മാക്ക് ഇങ്ങനെത്തെ ഉണ്ടാക്കുമ്പോ പറയും ഉമ്മുമ്മ പറയും പണ്ടൊക്കെ തേങ്ങാ ചോറും ഒരുപോലെ ആദ്യത് തേങ്ങാച്ചോറ് ഇന്നത്തെ ബിരിയാണിയും മന്തിയൊക്കെ ഉണ്ടാക്കണ അതെ ഇതേനി അന്നത്തെ തേങ്ങാച്ചോറു- ഇപ്പോ തേങ്ങാച്ചോറ് ആർക്കും വേണ്ടല്ലോ ഉം അന്റെ പാഴ്സല്- ഫുള്ള് പാർസല് ആക്കാണ് ഞങ്ങള് ആ. ഞങ്ങളൊക്കെ വീട്ട്ന്ന് എന്തയ്യും ഇണ്ടാക്കലാണ് ക്ഷെ ഇപ്പ എല്ലാ ത് എന്തെയ്യും ഓഡറയ്യ ആ ആഹ് ഇണ്ടാക്ക്ണാണ് രസം ആ ആ ഒത്തുകൂടിയ അ സഹകര്ച്ച് കെരിഞ്ഞി ഇണ്ടാക്കി ഇണ്ടാക്കുമ്പോ അതൊരു രസാണല്ലോ കൂട്ടായിട്ട് ആ ഒച്ചിം പടിം നായാട്ടും ആ ആ അത് രസാണ്
ഉം നാത്തുനൊ ക്കെ പറീണ്ട് എന്ത് പാർസല് വാങ്ങിക്ക്യാണ് കഴിഞ്ഞ പെര്ന്നാൾന് മന്തി ഈ പെര്ന്നാൾനെന്താ ബക്കറ്റ് ബിരിയാണി
ആ ആ ആ ആ ഇപ്പ എല്ലാരും വാങ്ങിക്കല്ണ്ട് ന്നാ പിന്നെ ആരും മെൻക്കെടണ്ട ഒക്ക ആ നേര് ത് തിന്നാൻ നേര്ത്ത് മ ഇര്ന്നാലും മതി ലാഭിക്കാന്ന പക്ഷെ അത് രസല്ല ആ ഓർമ്മകള് നിക്കണെങ്കി എന്തയ്യ ഞമ്മള് സ്വന്തം ഇണ്ടാക്കി അത് സെർവ് ചെയ്യുമ്പളാണ് ഉം ആ സത്യം ഉം നമ്മള് എൾപ്പം കൂടി പക്ഷേ അയിനൻസര്ച്ച് എന്താണ് രോഗങ്ങളും കൂടും നമ്മള് പോർത്ത്ന്ന്ള്ള ഫുഡും വല്ല അജിറാമോട്ടട്ടാണ്ട്
എന്തായാലും
ക്കട്ട സാധനാണ്ള്ളെ ഈ വര്നത് അതന്ന അതെ ടേസ്റ്റ് തോന്നോള്ളു ആ ഏ കുൾച്ചാനായില്ല ഉം ഉമ്മച്ചി വര്ട്ടെ ഉം മോന് കുൾച്ചാനാഴിണോന്ന് ഉം വള്ളത്ത് കൾച്ചാനേ
ഉം
അപ്പം അമ്മക്ക് രോഗങ്ങളും തടി ഒക്ക കൂടും
ആ പൊണ്ണത്തടി കൊ കൊളസ്ട്രോള് ഇവടെ വാങ്ങലെ ഇല്ല പറ്റ കോറവ
ഉം ഞങ്ങ അങ്ങൾതും വേ - ഒര്ക്കറ്റെ ഇങ്ങനെ ഉം പിന്നെ മാങ്ങീട്ടോള്ളൂ എന്തോ ഒരു പരിവാടിക്കൊ എന്തോ ഒരു മൗല്തിനെറ്റെ
ആ
എന്തോ നേരം വെകിയത് അങ്ങനെറ്റെ ഒര്ക്കെ പാർസൽ ആക്കി അല്ലാത്ത ഫുൾ ടൈം ഇണ്ട- ക്കലെന്നെണ് ഉം ചത് രസാണല്ലോ എല്ലാരു ഒരുമി ച് ഇണ്ടാക്കുമ്പ അതൊരു വേറെ വൈബാണ് അപ്പൊ പിന്നെ അങ്ങനെന്നെ ചെയ്യും നല്ലതാണ് അപ്പോ ഇന്റെ ഹസ്ബൻഡ് പറിം വെർതെ അജ്നമൊട്ട എന്തിനാ പള്ളെലാക്ക്ണേ ഈ അജ്നോമൊ ട്ട കൂടുതൽ ഇടുമ്പളാണ് കൂടുതൽ ടേസ്റ്റ് വര്നോലോ അത് കൊർച്ച്‌ അഴിനൻസര്ച്ച് രസം കൊ ആ ആ അത് പിന്നിം പിന്നിം കഴിക്കാം തൊ തോന്ന്ണത് ആ ഈ ബ്രോസ്റ്റും അൽഫാമും ഈ ഇതൊക്ക അങ്ങൻനെണല്ലോ
ഇപ്പത്തെ മക്കക്ക് അയിന് അത് മതി അതാ ഇഷ്ടം ഓലെ എവ്ടെ നമ്മള് വാങ്ങി കൊട് ത്തില്ലെങ്കിലും എവടക്ക് പോവുമ്പളങ്കിലും ഓല് കഴി ക്ക്യല്ലോ ഇപ്പ കല്ല്യാൺത്തിന് വരെ ഇണ്ട് ഷവർമ വല്ല്യ വല്ല്യ കല്യാണങ്ങൾലോ ക്കെ ഇണ്ട്
ആ ഒക്ക ഫുള്ള് ഇണ്ട് പിന്നെ ആണെങ്കി എന്ത് ഫംഗ്ഷൻ ഇണ്ടെങ്കി ഈ സവനപ്പ് മിരിന്ത അങ്ങൻത്ത സാനങ്ങൾ. ഇണ്ടാവോല്ലോ ത സ്ട്ട്രൈറ്റോ അങ്ങനോക്കെ ഓരോ അതില്ലാത്ത ഇല്ലല്ലോ ദഹിക്കാനാന്ന് പർഞ്ഞാണ്ട് പക്ഷെ ഇതൊക്കെ കുട്ച്ച് എത്രത്തോളം കേടാണെന്ന് ആരും മൻസ്സില എത്രക്ക അറി ആ-
സാധനങ്ങള് ഫ്രൂട്ടി വെരേ വാങ്ങണ്ടാന്ന് പറയലാണ്. കളറ് ന്തോ കളറട്ച്ചി മേങ്കോന്നൊക്കെ പേരുണ്ടാവും മാങ്ങീ
ഉം ഇതൊരു ബന്ധൂല്ലാവൂലാ ശെരിയാണാ പർഞ്ഞത്. ആഹ് ശ് പ്പന്റെ വീട്ടിലൊക്കെ കൊണ്ട് രുട്ടോ ഇതും ഈ പെപ്സി പ്പി വെല്ല്യ കുപ്പി കൊണ്ടരും സവനപ്പിന്റെ വെല്ല്യൊരു കുപ്പിം കൊണ്ട് രും പിന്നെ ഐസ് ക്രീമും കൊണ്ട് രും ഐസ്ക്രീമ് പിന്നെ ഓക്കെ തിന്റെ അത്ര കേടില്ല എന്ന് വിചാരിക്ക അതും കേടാണ് പർഞ്ഞ് ചിന്നത്തൊരീസല്ലേ അതൊന്നും കൊഴപ്പല്ലാറിയുപ്പോല് അതല്ലോംകുട് ച്ച് ന്റെമ്മ മ്മ എടയ്ക്കി കുടിച്ചും. ഇഷ്ടള്ള ആളാ ആ വെള്ളംങ്ങട്ട് പാർന്നാറിം അങ്ങന്യാ പറയല് ഉം ഉം ഞാൻ പറയാ കൊർച്ച് കഴി ഇനിക്കയിന്റെ തരി പ്പ് ഷ്ടല്ലട്ടോ അല്ലെങ്കി ഞാനും കുട്ച്ചും. അയ്ന് തരിപ്പാ തരി പ്ൻക്ക് വയങ്കര താ ഒരു മുർക്ക് അ ആഹ് ആഹ് പക്ഷെ ത് പിന്നെ രസംണ്ടാവ് ലല്ലോ
ന്നെ രസണ്ടാവൂല.
അപ്പൊന്നെ ആ ഒരു മുർ എല്ലാരും കുട്ച്ചുമ്പം ഒരു പൂതിക്കാത്ര രു മുർക്ക് ഞാനും കുട്ച്ചും. അയ്‌ലപ്പറ ഞാൻ കുട്ച്ചൂലാ. അതോണ്ട് ഞാൻ കയിച്ചിലായിന്നാ വിചാര്ച്ചല് ആഹ് ആഹ് അതുകൊണ്ട് അമ്മു അമ്മുക്ക് ഇഷ്ടായ പിന്നി അമ്മള് കുടിച്ചു പോവു അതുകൊണ്ട് ഇഷ് ടല്ലാത്ത വെല്യ ഭാഗ്യം ന്ന ഞാൻ കൺ ക്കാക്ക്ണ് അയ്ഞ്ഞി ഏത് സാനായാലും അങ്ങനല്ലോ അമ്മളൊരുക്കെ ടേയ്സ്റ്റെയ്തോക്ക്യാ പിന്നെ ആ സാധനം അമ്മള് ഓട്ടോമാറ്റിക്കലി നമ്മളെ കണ്ടാ പിന്നെ തോന്നും ആഹ് പിന്നെ ടേസ് ചെറിയ ഞ കൊഴപ്പല്ലല്ലോ അത് ഒഴിവാക്കാൻഞ്ഞാ മ്മക്ക് ബുദ്ധിമുട്ടുണ്ടാവൂല. ടേസ്റ്റർഞ്ഞാലാണ് പ്രശ്നം വെര രാവിലെ എന്തേ ണ്ടാക്കും ഉം പെര്ന്നാൾൻ്റന്ന് രാവിലെ എന്തേ
ഉം ഓഹ് രാവിലെ അമ്മള് തോനീം കട്ടിപ്പത്തിരി ആണ്ടാക്കല്. ഏഹ് ബീഫൂട്ടി തിന്നാന് കട്ടിപ്പത്തിരി ങ്ങളാ ണ്ടാക്കൂലേ കൈമല് പര്ത്ത്ണെ കട്ടിപ്പത്തിരി ന്നട്ട് പത്തിരി പത്തിരിച്ചട്ടീലാ ചുടാ പത്തിരിച്ചട്ടി ചുട്ടിട്ട് ഞാൻ ന്റെ വീട്ട്ലാക്കില്ല തറവാട്ടിലങ്ങോട്ട് പോയിയ്ക്ക മ്മ ന്റട്ത്ത്ക്ക്. വടെ ഞാനും മക്കളൊള്ളേനി. ഞാനും ചെറിയ മക്കളു ആണ്. ഉപ്പ അങ്ങോട്ട് മ്മന്റെ ട്ത്ത്ക്കോയി മ്മറ്റൊക്കു എയ്നി. അഞ്ചത്തി പെങ്ങളും പോയ പിന്നെ മ്മറ്റൊക്കായി. അങ്ങോട്ട് പോയി കയ്യോണ്ട് ങ്ങനെ പര്ത്തലാ ഈ കവറ് വെച്ചിട്ട് നല്ലപര്
അത് നി അയ് ൻ ഇൻക്ക് കയീല മ്മ നല്ല ഉഷാറായിട്ട് നല്ല തേങ്ങ കെട്ട് നല്ലീര കെ ട്ടാണ്ട് നന്നായിട്ട് കൈമട്ട് പര്ത്തു ആഹ് ആഹ് മെനക്കെടൂലാ അവടെ പിന്നെ ആഹ് ഇമ്മ ണ്ടാ ക്ക്ണോണ്ട് പിന്നെ മെൻ ക്കെടൂലാ ഞാ വേംപ്രസ് മ്മട്ട് പര്ത്തുലെങ്കില് പക്ഷെ ആ ആ ഒരു രസം കിട്ടൂല പ്രസ്മ്മട്ട് പര്ത്തുമ്പോ
ഒര് രസൻ കൊറവായിണ്ട് മറ്റേത്
ഉം മറ്റേൻ്റെ രസം കിട്ടൂല. അത് വേവാനും കൊർച്ച് പണിയാണല്ലോ തിര്ച്ചും മർച്ചും ര്ച്ചുമർച്ചുട്ടാണ്ട് അങ്ങനൊരു പണിയാണ്
ത്പിന്നെ വേം കയ്യും മറ്റേയി
വടെ പപ്പടും കട്ടൻ ചായ രാവിലെണ്ടാവല് പെരുന്നാക്കൊക്കെ ആഹ് ബപ്പടം പൊരിച്ചതും ഏഹ് അത്ര മതി. പിന്നെ പള്ളീന്ന് എട്ട് മണിക്ക് നിസ് ആഹ് എട്ട്മണിക്ക് നിസ്കാരം കഴിഞ്ഞ് വെരും ചെയ്യും. മ എത്തോ ആഹ് എട്ടു മണിക്ക് നിസ്ക വൊ ഓഹ് ഓല് ര ഒര് മണിക്കൂറോണ്ട്ങ്ങനെ ഏതാലും എത്തുല്ലോ ക്കങ്ങള് രാവിലത്തെ അങ്ങനെ ആട് കഴിയും പിന്നെ ഓരോ വീട്ടില് കേറി എറങ്ങി ജൂസായിറ്റും വെള്ളായിറ്റും ഒക്കെ കയിഞ്ഞ് നമ്മളെ വയറ് ഫുള്ളേ ക്കെ രാത്രി വരെ ഓ പായസം ഇണ്ടാക്കും വെള്ളാണ് അയന്നെ ഇന്നടക്കം ഫുള്ള് വെള്ളേനി ഉം ചെലത് രണ്ട് രണ്ടുള്ളോടത്തുണ്ടാവും ഒക്കെണ്ടാവും ജ്യൂസ്, വെള്ളം, പുഡിങ്ങ് എല്ലാ സാധനങ്ങളും ഇണ്ടല്ലോ ഇപ്പം പലജാ പല പല പല ജാതി
ആഹ്
പല ഐറ്റ അറിയപ്പെടെണ്ട സാധനങ്ങളാ ത്തൊന്നും വേണ്ടാ രാത്രി കൂടി ആഹ് ശരിയാണ് നല്ല വെ ഡിഫ എന്താ വെറൈറ്റി ഇണ്ടാക്കാനാത്ത് ചോയിക്കന്നെ ഞങ്ങളാടെ ആദ്യക്കെ ബിരിയാണി ഇണ്ടാക്കല്ണ്ടേനി ഉച്ചക്ക് ആഹ് പിന്നെ പെരുന്നാക്കെ പിന്നെ കുട്ട് ളൊക്കെ മന്തി വെരല് തൊടങ്ങി അങ്ങനെ മന്തിമ്മ ഉമ്മ മന്തി തിന്നൂല്ലാ അപ്പ പിന്നെ ബിര് ബിരിയാണി ഇണ്ടാക്കും ലേശം ഒര് രണ്ട് നായിയൊക്കെ ഇട്ടാണ്ട് ബിരിയാണി ഇണ്ടാക് ബാക്കിയൊക്കെ മന്തിയാക്കും അങ്ങനെ എല്ലാരും അതെട് കഴിക്കും ചെയ്യും അപ്പ തിന്നത് തിന്നതെന്നെ ഇനി മക്കളാരും വന്നാലൊന്നും കൈക്കൂലൊന്നും ഒക്കെല്ലാരും കടന്നൊർങ്ങാൻങ്ങാണ്ടാ വരുള്ളൂ
ഉം
എന്തെ വർത്താനൊക്കെ പറഞ്ഞ് കയിഞ്ഞ് എന്തെ പായസണ്ടെ അതും കുടിച്ചാണ്ട് എല്ലാരും ആണ്ട് കടന്നൊറങ്ങും പിറ്റേന്ന് രാവിലെ ഫ്രിഡ്ജ്ക്കാട് കേറ്റി റ്റിയാല് രാവിലെ ചൂടാക്കി എല്ലാരും കൊറച്ചേരം നല്ലോ കടന്നറങ്ങല്ലോ എല്ലാരും ക്ഷീണിച്ചിണ്ടാവല്ലോ ഒർക്കൊഴിച്ചാണ്ട് കടന്നൊറങ്ങിയാന്ശ് പിന്നെ രാവിലെ ഇത് ചൂടാക്കി അപ്പം എല്ലാരും എടുത്ത് തിന്നാ അപ്പാണ് ഈ ചോറ് തിന്നാ നമ്മളീ നേരത്തെക്കെ ആഹ് പിന്നെ ഇബടെ വന്നാലും അങ്ങനെന്നെയാണ് കൊറച്ച് തിന്നും പിന്നാ പുതിയാമുനാന്റെ പുതിയാപ്പളാരും ഇരിക്കുമ്പോ ഇമ്മളും കൂട്ടത്തില് ഇരിക്കും അങ്ങനെടുത്ത് കൊർ ച്ച്ന്ന് നമ്മള് വേം കെടക്കും ഓലൊക്കെ പോണേന് മുന്നന്നെ നമ്മള് കെടന്നൊറങ്ങലായിരിക്കും. അവിടെ പന്ത്രണ്ടണി ഒരു ഒരു മണി ഒന്നരൊക്കെ ആവും കെടക്കണെങ്കില് തറവാടായോണ്ട് ആഹ് തറവാടയണ്ട് പിന്നെ എന്തെങ്കി ഒക്കെ ആയിറ്റ് നമ്മക്ക് എല്ലാരും പോയി കഴിഞ്ഞാ നമ്മള് ക്ലീനിംങ് ഡ്യൂട്ടി ഒക്കെണ്ടാവല്ലോ
ആഹ്
ഒലെല്ല് എരിഞ്ഞ് വെച്ച് ചക്കി ചെല്ലും റെഡിയാക്കി പോവും രാവിലേക്ക് സുബൈ ആവുമ്പോത്തോല് ഓല് വെരും ഒക്കെ അടുത്ത് തന്നെ വീട് മേലെ മേലെ തന്നെയാണ്
എല്ലാരൂടി ഒരുമിച്ച് പെരുന്നാള് കയിക്കാല്ലേ
ആഹ് ഒരുമ ഒരുമിച്ച് ഒക്കെ എല്ലാം കയിഞ്ഞേനേഷ് പിന്നെ അക തൊ അടിച്ചുവാരലോ തൊടക്കലോ അല്ലെങ്കി പിന്നെ എന്തെങ്കിലൊക്കെ ഇബലെ അയൺ ചെയ്യാനോ എന്തെങ്ങൊക്കെ ആയിട്ട്ണ്ടാവും രാത്രിയാവുമ്പം സുഖാണ് രാവിലെ ഒന്നിനും നേരം കിട്ടൂലല്ലോ പിന്നെ ആക്കെ ചെയ് ചെയ്തക്കുമ്പോത്തേക്ക് ഒരണി രണ്ടണി ഒക്കെ ആവും
ഉം
പിന്നെ തലേന്നാണ് ഹസ്ബൻഡ് ഓലൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോവലും ഒക്കെ അപ്പഴാ കഴിച്ചാ ആഹ് പിന്നൊക്കെ നേരം വെകും കടക്കാനും എല്ലത്തിനും പിൻ ഒറങ്ങ് ക്കൊക്കെണ്ടാവും പിറ്റേന്ന് രാവിലെ വെരുമ്പോത്തിനും
ഉം
അയിലെക്കാട് തീർക്കും ഇങ്ങനെ
എന്തായാലും ഇക്കൊല്ലത്തോം കയിഞ്ഞ് ഇനിയൊരു കൊല്ലം കയിഞ്ഞിറ്റാക്കണം വേറെ പ്രത്യേകിച്ചൊന്നുല്ല ഇന്നായിക്കോട്ടെ വീണ്ടും വിളിക്കാ ആ